ആഹ് ഹലോ
ഹലോ
എന്താ മുണ്ടാത്തേ തന്നെ അത് സെരി ഇൻ്റെ ചെവ് പിന്നെ എന്തൊക്കെയാ വർത്താനം?
എന്താ ഞമ്മക്ക് ഓരോ വർത്താനം പറയാ അല്ലാപ്പന്താ
ആഹ് ആഹ് അതന്നെ അപ്പ അങ്ങനെയൊക്കെയാണ് കഥ
ആഹ് വിഭവങ്ങളൊക്കെ ആയി ഭക്ഷണങ്ങളൊക്കെ ആയി ബിരിയാണിയൊക്കെ ആക്കി സദ്യയാക്കി മക്കളെ പഠിപ്പിക്കാണ് ആഹ് വെല്യ നിശ്ചയൊന്നും ഇല്ലാ ഉം അവൻ പിന്നെ അവരൊന്ന് അവരൊന്ന് എടുപ്പിക്കും അയിനെടക്ക്
ക്കോ അങ്ങനെ ഓല് ഒക്കെ എല്ലാതും ചെയ്യോ?
അയാള് ചെയ്യും നല്ലോം ചെയ്യും ചെറിയാൾക്ക് പിന്നെ നല്ല താണ് വെല്യാള് പിന്നെ ഇവിടെ ഇണ്ടാവാത്ത കാരണം കൊണ്ടേ ഓരോന്നോരന്ന്
അതെ ആഹ് ആഹ് ആഹ്
ഇത് വാ ഏഹ് തൊറന്ന് വെച്ചിട്ടേ മൊബൈലും തൊറന്ന് വെച്ച് ഓരോ വിഭവങ്ങള് ഇണ്ടാക്കണത്ങ്ങനെ അവളന്നെ ഞാനൊക്കെങ്ങനെ പറഞ്ഞു കൊടുക്കും പൊറക്ന്ന് അതൊക്കെ എടുത്ത് വെച്ച്
അതെ ആഹ് അതെന്നെ ഒക്കെ പഠിപ്പിക്കണം ആരാൻ്റോടക്ക് പോയാ പിന്നെ ആരാന്റെ വീട്ട്ക്ക് ക്കോയാലേ ഞമ്മക്ക് പിന്നെ അവിട്ന്ന് ഓൽക്കതൊരു ബുദ്ധിമുട്ട് ആയിക്കാരം ഒന്നും ഇബടെ എട്‌ത്തട്ട്ല്ലെങ്കി
ആഹ് എടുത്തില്ലാന്ന് അതന്നെ ഞാനാദ്യമേ പറഞ്ഞത്ണ്ട് ഓളെ ഓളെ കൊണ്ടോണ്ടാ
ആഹ് ആഹ് അതാണെ ഞമ്മള് എന്ത് ജോലി ചെയ്യണെങ്കിലും ഞമ്മക്ക് അട് ക്കള അതും ഒപ്പംണ്ടാവുല്ല നമ്മളത് അതില്ലാതിരിക്കാൻ പറ്റൂലല്ലോ
ആ
ഉം അപ്പൊക്കെ അവനാന് വയ്ക്ക്ണ മാര്യൊക്കെ പറഞ്ഞു പഠി
ആഹ് അതന്നെ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവക്ക് അവ ക്കൊര് ഇത് തോന്നണം എന്നാ നല്ല ഇരുന്ന ങ്ങനെ എല്ലാവരും
അല്ലെങ്കിന്താന്ന അവിടെ പോയാ ഭയങ്കര ഒരു മല്ലയ്ക്കാരത് ഇവിട്ന്നങ്ങനെ പടിഞ്ഞ ക്കണെങ്കിൽ വല്യ കുഴപ്പംണ്ടാവൂല്ല
അതെ തെ
ഉം
ഞാൻ അങ്ങനെന്നു ഞാൻ ഇന്നെ കെട്ടിച്ചിണെന്റെ മുന്നേ ഭയങ്കര മടിയത്തിന്ന് ഒരു പണിടുക്കൂലയ്നു
അത്ശരി
അയിലമ്മ അവിടെ ചെന്നപ്പളല്ലേ കഥ മനസ്സിലായത് പിന്നെ ഒക്കെ ഭയങ്കര മടിച്ചു അവനാൻ്റെ പെരേക്ക്ണ്ട് എ ത്തി മതി കടന്ന മതി വെറുതെര്ന്നാ മതി ന്നാ കര്തും ഒരിസം ജയിലിലിട്ടടച്ചുമാതിരേനി
ജയിലറെ കേൾക്കണാ
ആഹ് അതന്നെ അള്ളാഹ് അങ്ങനെ ബുദ്ധിമുട്ട് അമ്മായി ച്ച നല്ല സ്ട്രോങ് എന്നു
ആം ആഹ് അതെതെ അവിടെണ്ടോ
ഇല്ല ഇവിടെ ഇല്ല ഇവിടെപ്പ ങ്ങളെ റ്റക്കന്നെ ഒള്ളു അന്ന് ഇപ്പൊ ഭയങ്കര ഭയങ്കര ശല്യന്ന് പറ ഓരോന്നിനെ
ആഹ് അമ്മയമ്മന്റെ മകന്
ആഹ് അല്ലേ മകൻ വടല്ല സൗദിയില
ഏഹ് ഓഹ് വെറുതല്ല ത്ര ഉഷാറായിട്ട് പറയ്ന്നെ
അതല്ലെ ദൈര്യത്തി പറയുന്നെ
അതന്നെ കേക്കട്ടെ അല്ല ഇന്റെ നമ്പർ കൂടി എനിക്ക കൂടി കേൾക്കേ എഹ് നട്ട പാതിരക്ക് ഇരി എന്റെ അമ്മേനെ കുറ്റം പറയാ അവിടെ ഇല്ലാത്തോൊണ്ട് ഞമ്മക്ക് പറയാ
പറയാതെന്നെ ഭയങ്കര സാധനാണെ
ദേ
ആഹ്
അപ്പ ആണ് കാരണമെന്ന് പറഞ്ഞാ അവര് ഞമ്മള് അവരെ സംബന്ധിച്ചിടത്തോളം പറയാം അവര് അവരുടെ കാര്യ ചി ട്ടില്ല ഞങ്ങള് ഈ പ്രായം കഴിഞ്ഞിട്ട വന്നത് അതവര് ചിന്തിക്കില്ല ആഹ്
മക്കളിണ്ട് ന്നട്ടുംഒറ്റക്കുള്ള നിക്ക്ണനത് ഞ കൂട്ടത്ത്ക്ക് വരൂല ആരിനും പറ്റൂല
ഉം അവര് അവരെ കാര്യം ചിന്തിക്കും. എന്നിട്ട് പ്രായ ഇത്ര ആയിട്ടും
ആഹ് അതെന്നെ
ഉം
എന്തായാലും അത് അങ്ങെനെ ഒക്കെ നന്നായ നന്നായ ഓൽക്ക് കാര്യം
ഇപ്പ ഈ വയസങ്കാലത്തെലൊരു ദ് നല്ലൊരുതില് നിക്കണ്ടേ അത് ചിയ്യൂല
ആഹ് അതന്നെ അല്ല ഞാ പർണതാണ് അവർക്ക പഴയ കാലങ്ങളാണ് ഇപ്പോഴി തിന്നാ കും എന്ത്നല്ലേ
ആഹ് അവര്ക്ക് പോഞമുക്ക് ഫോൺ പിയ്യാംപറ്റൂൽ ലാഓലെ മക്കള പൈസ അയക്കാ കണക്കും കജും പ ഒക്കൊ പൊന്നും പറ്റൂല ഓലെ പയേകാലം ജീവിച്ചീന്ന മാരി യമ്മളും ജീവി ച്ചനത്പ്പനടക്കോ അത്പ്പോപ മക്കളെ കിട്ടൂല്ല ആരിം ങ്ക്ട്ടൂല
അതെ അത്പ്പോ ആഹ് മ ഇനിപ്പോ നന്നാക്കിയാ നന്നാവൂല്യ ഇനിപ്പോ ഒരാത് ലേ
നന്നാക്യ നന്നാവൂല്ലത് അതന്നെ അങ്ങനെണ്ട്ട്ട് എടങ്ങാറാക്കും ഉം നാട്ങ്ങള് ന്ന ഇല്ലാതിര്ക്കും ചിയ്യാ പിന്നെ പോല കുത്തും ങ്കേ ത്തും ങ്ങ കണ്ട്
ആഹ്
തായ്റ്റാൺ ന്ക്കാ
ആഹ് ആഹ് ആഹ അമ്മേ ടെ ണ് അപ്പാ ആഹ് ആഹ് ആഹ് അമ്മേട്ത്ത്പാരാ
ആഹ് അൻ അമ്മേ അവ്ടപ്പാരുല്ലേ അതന്നെ ഒക്കെ ന ഒഹ് വേറെ പോയ്ക്കുനു ക്കളര്ത്ത്ക്കൊന്നും വരൂലാ
ഉം ടെ മഴ തൊടങ്ങീട്ടോ അത്പ്പോ
മഴ തൊടങ്ങ്യോ ആഹ് റൈഞ്ച് പോണ്ടോ
ആഹ് ടക്കൊര് പാട്ട് പാട്നമാരി എരി സൗണ്ട് അത് സ്റ്രേക്കായി സ്റ്രേക്കാകായിട്ട് ഉം ഉം അഹ് സ്റ്രേക്കായേ ള്ളോവ് പക്ഷേ സംസാരിച്ചോണ്ടു ഞാൻങ്ങനെ കേൾക്കും
ഇല്ല കൊഴപ്പൊന്നുല്ല ആഹ് അതന്നെ എത്രസ് ടൈമ് ജോളി വേറപന്താ
വേറന്തച്ച്ണ്ടങ്കിൽ നല്ല മഴ വര്ന് മല്ലാത്തയ്ക്കാരം ഇത് വരെ പൊറത്ത് ഞാസിറ്റൈട്ടിലിര്ക്കേര്ന്നു ആഹ് ശബ്ദം ങ്കൂടി കേൾക്കാദാവേ ആഹ്
സിറ്റൗട്ടില് എന്താ സുഖ അയൽവാസ്യേളക്കൺണ്ടോ
ഇല്ലേല്ല ല്ലാഞാനവ്ടെ ഞങ്ങള് ഞങ്ങളെ വീട് തിന്റെ പണി അവ് മാറാനായില്ലേ അപ്പൊ ഞങ്ങള് വാടകക്ക് നിക്ക്ന്നന്നാ
അത് സെരി ആഹ് ആഹ് അപ്പൊഞ് വീട് പണി കയ്ഞ്ഞാലൊള്ളു അൺ പോവലേ
ആഹ് വീടുകള് കഴിഞ്ഞാന്ന് സലേല കാരന അവ്ടെ ചെന്ന്ട്ട് നോക്കാ ഇങ്ങട് പോര്നേ
ആഹ് ആഹ്
ബടെ വാടകൊട്ത്ത് നിക്ക്ണേക്കാളും നല്ലതേ നമ്മക്ക് അങ്ങട് മാറാനല്ലതാണ്
മാറാഞ് കല്ല് രണ്ടുമ്പാട കുടിര്ക്കലും കല്യാണാം പ്പടാക്യാമത്യയ് അപ്പൊരു കൊല്ലത്തോള ഞ്ഞ് നിക്കണലേ
കുടീര്ക്കൽ ഞങ്ങള്പ്പൊ വേദം നടത്താൻ നോക്കും കാര്ണം ഞാ കുടീര്ക്കലും കല്യാണം ങ്കൂടി ഒന്നിച്ചാം മ്പോനേരംണ്ടാവുല
തൈയ്ൽ ട്രൈല്ടണ്ടേ റൂമേൾ കൂടെക്കെ
ആഹ് വേണം ഏഹ് എന്തക്കെ വേണ്ടന്നൊക്കെ എനിക്കറീല എന്താഹ് പോ വേ ഒട്ട് ഒഹ് ഒന്നി കല്യാണാവുമ്പഴേക്കും നടത്താ ഉള്ളാക്ക അതന്നെ അതെ ഒന്നിൻകല്യാണാമ്പഴേക്യും വവ് മുന്നിലാക്കാ
ഉപ്പിനും കാര്യത്തിനും ഒക്കെ വേണം
പിന്നെ എന്താണ് എന്തരു പൈസയാണ് വേണ്ടത് പഠിപ്പണെന്ന് അറിയോ
അതന്നെ
മറ്റയാളത് ഒരു ഇപ്പൊ അഞ്ച ലക്ഷത്തിന്റെ അടുത്തത്തി മൂത്താള്ളത്
ആഹ് ആഹ്
യഥാത് ആളഞ്ഞ ഇപ്പോ ഒരു മൂന്ന് ലക്ഷത്തിന് മീത വരും
ഉ ഇനിപ്പോ കഴിഞ്ഞിട്ടില്ല അല്ലെ ഉ നാൽപ്പത്തിന് എത്ര വരുംന്ന് അറിയില്ല
കല്ല്യാണം വരുന്നതായിരിക്കും
പൈസക്കൊക്കെ എന്ത് കാട്ടി ഇത്രൊക്കെ ലക്ഷങ്ങൾ എവിടുന്നാ
ഇതൊക്കന്നെ ചുറ്റി പറ്റി ഓരോ വഴിക്ക് അങ്ങനെ അല്ലാണ്ട് തരണം ചെയ്ത് പോവാണ് എന്താ വിദ്യാഭ്യാസം മക്കളെ വിദ്യാഭ്യാസം അത് മസ്റ്റാ
ആഹ് ആരു സഹായത്തിന് ഇല്ലല്ലോ ആകെ ഒരാളെല്ലേ ഉള്ളൂ
അത് എനിക്ക് പെൺകുട്ടികളല്ലേ അവർക്കാണെങ്കിൽ കല്യാണ എത്രക്കാളം വലുത് അവർക്ക് ജോലിയാ കല്യാ ആ ഞാൻ പഠ ച്ച് ജോലിയായിട്ട് കല്യാണം മദിന്ന് പറഞ്ഞ് അതേ പോലെ മുത്തത് ഈ ചെറിയ ആള്
പിന്നെ അതന്നെ
ആഹ്
എന്താലും
അങ്ങനെ
ഒ ക്കെ നേരായി കിട്ടട്ടൊക്കെ ഉ
അതെന്നെ
അപ്പൊ ചെറുതിന്റെ കല്യാണം ഇനി പഠിപ്പ് കഴിയ്യാണ്ട് ഉണ്ടാവില്ല
ആഹ് ചെറുത് റ്റ് എങ്ങനൊക്കെ പഠിപ്പ് ഒക്കെ കഴിഞ്ഞുള്ളുജോലി അതിരെ സീ ണം മാറിട്ട്ന്നെ ഉണ്ടാവും അല്ലെങ്ക നമ്മള് തൂങ്ങി ചാവേണ്ടി വരും രണ്ടാക്കും കൂടി അല്ല ഒരാൾക്ക് പണ്ടം വേണ്ടാലും പണ്ടംവേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യല്ലല്ലോ
ഒക്കലുണ്ടോ
ആഹ് പാത്രം കൊടുക്കലുണ്ട് പാത്രം കൊടുക്കലുണ്ട് ഇനി ഇപ്പത്തെ റൂ
ഇപ്പൊ പാത്ര തിന് തന്നെ ഒരു സംഖ്യാവും
പിന്നെ ഫ്രിഡ്ജോ അങ്ങനെ വാഷിംഗ് മെഷീനോ അങ്ങനത്തൊക്ക കൊണ്ടോകോ
അത് കൊണ്ടു പോണം കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ പോകുമ്പോ ഞങ്ങള്ൾ പിന്നാലെ പോകില്ലേ ബതില് പോവാ
ആഹ് ആഹ് അപ്പൊ എന്തൊക്കെ കൊണ്ടോക
അപ്പൊ നമുക്ക് എന്താണ് അവിടക്ക് എന്താ ആവശ്യല്ല അപ്പൊ അവിടെ എന്താ ഉണ്ട് നമ്മൾ ആദ്യമ അറിയണം അല്ലപ്പ വെറുതെ വാഷിം മെഷീന് രണ്ടും ഒന്നള്ളടത്തി രണ്ടണ്ണം വാങ്ങി കൊടുക്കണ്ടല്ലോ അപ്പൊ എന്താ വേണ്ടെന്നുള്ള നമ്മൾ ആദ്യം അറിയും അറഞ്ഞേനേഷം നമ്മൾ അതിനനുസരിച്ച് വാങ്ങി കൊടുക്കും
ഉം ഉം
അവിടെ പിന്നെ എന്താ പറയ എനിക്കറില
അല്ല ഞങ്ങ അവിടെണ്ട് അയിറ്റ അങ്ങനെ കല്യാണത്തിന് കൊറെ പാത്രവും നല്ല ചെമ്പിന്റെ കുടവും
ആഹ്
ചെമ്പ് ചെമ്പ് ഈ ബിരിയാണി വെക്കണ ചെമ്പിന്റെ ആഹ് എത്രങ്ങാനു പൈസേണ് അയിനൊക്കെ വരാ.
പാത്രങ്ങളൊക്കെ കൊടുക്കണം.
ആഹ് അതൊക്കെ
പന്തൽപാത്രം എന്നാണ് ഞങ്ങള് പറയലെനെ.
ആഹ് ആഹ് അതിനൊക്കെ ഇപ്പൊക്ക വാങ്ങുകയാണെങ്കിൽ എത്രങ്ങാനം പൈസ വരും.
ഇപ്പെ ആ ഇപ്പൊ അതൊക്കെ ഏകദേശം എടുത്തുകാണ്ട് പോകുന്നുണ്ട്.
ആഹ് അതന്നെ.
ഗ്യാസാണ് തോന്ണ്
അതൊക്കെ എടുത്ത് പോകണം കൊറേ എന്നാൽ തന്നെ ഒള്ളു ഇപ്പോ ശരിയാവാ.
ഇനി അതുപോലെ പണ്ടം എടുത്ത് പോണം എന്നാലെ ശരിയാകൊള്ളൂ.
തെണങ്ങിയിട്ടെന്താ റേക്കിന്റെ മുകള എവിടേലും അട്ടത്തങ്ങട്ട് കെട്ടി തൂക്കും അത്. പാത്രങ്ങ ഉപയോഗിച്ചാതെ അത് കെട്ടി. പാത്തെച്ചിട്ടുണ്ടാവും തട്ടി തടഞ്ഞു കൊണ്ട് ആഹ് കുട്ടോളെ റുമ്ക്ക് ചെന്നാ. കാണാം റൂമില് ചവിട്ടാ പാടിണ്ടാവൂല്ല പാത്രങ്ങളും ചെമ്പട്ടികളും കുടിക്കിം അരുലുണ്ടാവും.
ആ അതന്നെ വെറ്തേ പണ്ട് പുരാതായ കാലത്ത്. പറയാ എന്താ വെച്ചാല് ഈ പാത്രം കൊടുക്കണുന്നത് പെണ്ണയും ചെക്കനും കല്യാണം കഴിഞ്ഞപ്പന്നെ. കൂട്ടുകുടബല്ലേ അത് കഴിഞ്ഞിട്ട് അവര് മാറി താമസി ക്കൂലെ ആ മാറി താമസിക്കുമ്പോ അവർക്ക്.
അപ്പ കൊടുത്താ പോരെ ഇത് ആദ്യം തന്നെ ഈ കല്യാണത്തിന് തന്നെ വീട്ടുകാർക്ക് ഇണങ്ങാറേയ്ക്കാരം അതിന്റെ ഇടിയിൽ ഇതൊക്കീം സ്വർണ്ണം വാങ്ങലും പിന്ന ഇത് വാങ്ങലും കല്യാണം ചെലവും ആകെ. ആപ്പാണ്ട് കൊയക്കെട്ട്.
അതന്നെ പക്ഷെ ഇത് ഒര്ഒറ്റന്ന് ഇപ്പം പോയിക്കഴിഞാലും
ഇതൊക്കെ എന്നോ എടുത്ത് എടുത്തു പോകാനായിക്കു മകള് പറഞ്ഞ മാതിരി സ്വർണ്ണ വേണ്ട പറഞ്ഞമാതിരി. ആരെലും ഇത് വാണ്ടാന്നറോ.
ഈ പാത്രങ്ങളും വേണ്ടാ പറയും.
അതന്നെ.
പാത്രങ്ങളും വേണ്ട ഇപ്പൊ ഉള്ള പാത്രത്തിലൊക്കെ തിന്നോട്ടെ.
തിന്നാ തിന്നോട്ടാ തിന്നാ മതി അതൊന്നും വാണ്ട അതൊക്കെ വെറുതെ അതൊക്കെ ഓല് കൂടി ക്കുമ്പോ പെരേറ്റി മാറുമ്പോ കൊടുക്കാണ്ടങ്കി അങ്ങനൊക്കെണ്ടാക്കണം ഒരാള് അങ്ങനെ ഇണ്ടാക്കി വെച്ചക്കാണെ വേറെ എല്ലാവരും അങ്ങനണ്ട് വരും
അതെ അതെ ഇതും മനുഷ്യൻ മാരെ വീട്ടിലേക്കന്നല്ലേ പോണത്
പിന്നെന്താ അവിടെത്തെ പാത്രം ഇണ്ടാവൂലേ ഓല്ക്ക് വളമ്പി തിന്നാനൊന്നും
പിന്നെന്നാ നമ്മളിങ്ങനെ പറയുന്നുണ്ട് ആ കാര്യം അടുക്കുമ്പോയിട്ട് അവർക്കും തോന്നും അപ്പൊ അങ്ങനെ വേണ്ട എന്നൊക്കെ പറയുമ്പഴായിരിക്കും പേടി
ഒക്കെ വാണ്ടി വരും ചെലപ്പോ
അങ്ങനെയൊക്കെ ആണ്
എന്തായാലും
മഴ കേട്ട് കെടക്കാൻ നല്ല സുഖാ
ആഹ് മഴങ്ങനെ പെയ്യുമ്പോ നമ്മക്ക് പൊതപ്പ് തലീ കൂടെഇട്ട് ഇങ്ങനെ മഴ കേട്ട് കിടക്കാൻ നല്ല സുഖാണ് എത്ര കിടന്നാലും പൂതി തിരൂല
ഇതാണ് ഇതിന്റെ സങ്കടം ഈ മഴയും കേട്ട് കെടക്കാൻ രാവിലെ പറ്റി
ഇത്തരെഎള്പ്പം നേരംവെളുത്തോ ഇത്തരെ എള്പ്പംനേരംവെളുത്തോ എന്താ ഇത് എന്തത് ഇപ്പത്തന്നെ നീച്ചണോന്ന് നേരത്ത്
പ്പ് ആരതാ നേരത്ത് വി ത്ത് വരുന്നേരം
ആഹ് ഞാൻ ആദ്യ ക്ലാസിന്റെ ഉള്ളി കൂടെ വെക്കാ അല്ലേ അപ്പൊ നല്ല പൊലിവ ഇർണ്ട് കണ്ടാല് നല്ലരു സന്തോഷാ ച്ചം വരണ് ഇണ്ടെങ്കി റബ്ബേ എന്തത് ടൈംമ് വേഗം നോക്കും അള്ളാ
എന്റെ ഒരു മകക്ക് രാവിലെ ഏഴ് മണിക്ക് പോണം അപ്പളത്തിന് ചോറും കൂട്ടാനും ചായയും കടിയും ഒക്കെ ആവണം ഉം കറിം ഹ്
അങ്ങനെ ഞങ്ങൾക്ക്ന്ന് രാവിലത്തെ പരിപാടി